അലോ
ഉം ഉം നമസ്കാരം ആഹ് കേൾക്കാം
ആഹ്
ഉം എന്തൊക്കെയാ സുഖല്ലേ
ആ സുഖം
ഉം പണി ഉം ഇവിടേ സുഖാണ്
ആഹ് മഴയൊക്കെയിണ്ടോ
ഉം ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്നലെ നല്ല മഴയേനു
ആഹ്
മക്കളൊക്കെ
ഏഹ്
കുട്ട്യാളെക്കെ
കുട്ടികളൊന്നും ഏഹ്
ഇന്ന് ലീവല്ലേ കു
ആ ഇന്ന് ലീവ് എല്ലാവരും ആഹ്
ഉം ഉച്ചക്കുള്ള ഫുഡൊക്കെ ആയോ ഉം ആ ഇവിടെ എല്ലാതും ആയി
ആഹ് അവിടെ ഇങ്ങനെ യോഗ ക്ലാസൊക്കെ ഉണ്ടോ
ആഹ് ഇണ്ടല്ലോ
അടുത്തടുത്ത് പോവാറുണ്ടോ?
ആദ്യം പോയീനു ഇപ്പോ പിന്നെ മയയായോണ്ട് എല്ലാരും ലീവാ അപ്പം അതുകൊണ്ട് പോക്കില്ല ഉം
ആഹ്
അവിടെണ്ടോ?
ആഹ് ഇവിടെ അടുത്തൊക്കെ ഇണ്ട്
ഉം പോക്ക്ണ്ട് ഇന്നിട്ട്
ഹേ ഇല്ല ഇല്ല
ഓഹ്
ഇവിടെ കുറെേ വയസായവരൊക്കെയെ ഇപ്പോളും
ആഹ്
ഇപ്പം എനിക്ക് സമയം കിട്ടാറില്ല അതൊണ്ട് വേറെ ഒന്നുമില്ല
ഓഹ്
ഉം
രാവിലെ ആയതുകൊണ്ട് ഒരു ആറ് മണിയ ആവുമ്പോഴേക്കും തുടങ്ങും അങ്ങനെ ആഹ്
ആഹ്
ഏഴ് മണി ആകുബോ കഴിയും
ആഹ് ഇവിടെ ഉച്ചക്ക് ഉച്ചക്ക് ഒരു പതിനൊന്ന് മണി ആ സമയത്തേക്കാ
ആ അങ്ങനെയല്ലേ
ആഹ് അഹ്
വേറെ എന്തൊക്കെയാ?
വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് മൈലാഞ്ചി ഒക്കെ ഇടോ
ഉം ഉം ഞാൻ ഇടൂലാ
ക്കില്ല
ഉം ഉം ഇനിക്ക് അറിയില ഈ ടോ
ഇല്ല ല്ല ല്ല
ഇന്ന് എന്തെല പഠിക്കണോ
ആഹ പഠിക്കുവ
എന്താ പഠിക്കുന്ന
ഞാൻ ഡിഗ്രി പിടിക്കുവാ
ഓ
ഇയാളോ
ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ടോ ഫാഷൻ ഡിസൈനി പഠിക്ക
ആഹ
ഓ എത്രായി
ഞാൻ ഇപ്പൊ തേടിയറായി
തേടി ഓ
ആ
എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ
കുഴപ്പല്ല
ഉം
ഇയള്ളക് യങ്ങന്ന് ഇണ്ട്
ഉം അടിപൊളിയാണ് ആറു മാസയി ചേർന്നിട്ട്
ആവുമ്പതന്നെ ചെയ്യണല്ലോ
ഉ അല്ല ഓലും ആദ്യംപറന് തരുമ
എങ്ങനെയന്നൊക്കെ
ആഹ ഓനി പറഞ്ഞരും ന്നിട്ട് നമ്മൾ പിന്നെ രണ്ടാമത് നമ്മൾ ഒറ്റക്ക് ചെയ്യാ ഡൗട്ടുണ്ടെങ്കിൽ ആഹ് ചെയ്യാനൊക്കെ അറിയാം
സ്വന്തം ആയിട്ടോ എന്താകിലും ചെയ്യൂ ഡ്രസ്സൊക്കെ
ഉം ഡ്രസ്സ് ആഹ് ഇപ്പ കൊർച്ചേ പഠിച്ചിട്ടൊള്ളു ചെറിയ കുട്ടിയേളുടുപ്പ് അങ്ങനൊക്കെ
അഹ് ആഹ്
പിന്നെമ്മള് മറ്റേ എംബ്രോയ്ഡറി വർക്ക്
ആഹ്
ആര്യ വർക്ക് അതാളൊക്കേണ് ഇപ്പം
ഉം കുറ പേരുണ്ടോ ക്ലാസിലൊക്ക
ആഹ് ഇഷ്ടം പോലെണ്ട്
ഉം ഉം എത്ര വർഷ കോഴ്സ് ഒരു വർഷാ
അല്ലഞാൻ ടൂയറാ
ആഹ്
ഒരു വർഷത്തെയ ഉണ്ട് രണ്ട് വർഷത്തെയ ഉണ്ട് ഉം പിന്നെ ആറുമാസംവാണാ ങ്കി അങ്ങനെ ടുക്
ആഹ്പഠിച്ച യ്ത് ന്തേ ആഹ്
ചെലോര് അടിക്കാൻ മാത്രായിട്ട് വരും അപ്പോൽക്ക് രണ്ടു മാസം
ആഹ് ആഹ
ഇപ്പകോളേജിൽ അങ്ങനെ എന്തിലാണോ
ആഹ്
ആഹ്
വീട്ടിലെല്ലാരുംല്ലേ, വീട്ടിലെല്ലാരു ല്ല്യേ?
ആഹ് എല്ലാരുണ്ട് അവിടെയോ
ഉം എല്ലാരും ണ്ട് ഇവടെ
ആഹ പഠിച്ചെന് എന്തിന ബിസിനസ് തുടങ്ങൻ വേണ്ടിയണോ?
ആഹ് അതെ
ആഹ് ഇപ്പൊ കൊറയണ്ടല്ലോ അങ്ങനെ ഇൻ സ്റ്റലൊക്കെ
ഉം
ഉം അങ്ങനെ തുടങ്ങാൻ വേണ്ടി
ആ അതെ ഒക്കെ പ ഠിച്ചു കഴിഞ്ഞ ട്ടൊരു കട ഇടണം എന്നാണ്
ന്നാഗ്രാഹ പിന്നെന്താ
ഓക്കെ
ചായ കുടിച്ചായിരുന്നോ
ആഹ് ചായ കുടിച്ചു
ആഹ്
കുളിക്കെകഴിഞ്ഞോ
ആഹ് ഇല്ല ഇല്ല കുളിച്ചാ
ആഹ ഞാൻ കുളിഒകെ കയിഞ്ഞ്
രാവിലെ കുളിക്കുവോ
ഏഹ് അല്ലാ ഇപ്പം ഇപ്പ കൊറച്ചേ ആയിട്ടൊൾ നേരത്തെ പണികള് കയ്യാം ഇപ്പ അതൊണ്ട് തന്നെ നേരത്തേ കുളിച്ചു കേറും
വീട്ടിലാരൊക്കേ ഇണ്ട്
ഉമ്മേം കാക്കേം പിന്നെ ഞാൻ എത്തി ഇപ്പ എന്നാ ഗൾഫിലാ
ആഹ്
എന്താ പറയാ
ആഹ് ഇതിന് ഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ചെയ്തുകൊടുത്തിട്ടുണ്ടോ
ഏഹ ഇല്ല നാനു മതിയെ ഇത് ചെയ്തെടുക്കാറുണ്ടോ മറ്റെ എംബ്രോയ്ഡറി വർക്ക്
ആഹ
പിന്നെ വെഡിങ് ഡ്രെസ്സിനൊക്കെ എന്താണ് ബ്ലൗസ്മത്തെ വർക്കുവാണന്ന് റഞ്ഞിട്ട്ങ്ങനെ കൽമുത്തവ്ടെ വെച്ചൊട്ക്കലുണ്ട് അടിചൊടുത്തിട്ടില്ല ഇത് വരായിറ്റും
അ ആ നേരത്തെ ചെയ്യായിരുന്നു ല്ലോ ഇത് പഠിക്കാ തൊടങ്ങിയപ്പാണോ ചെയ്യണേ
അല്ലാ ഞാനിപ്പ പഠിക്കാൻ ഇങ്ങനെ പഠിക്കാൻ പോയിറ്റന്നെക്കറിയൊള്ളു
ആഹ
ഉം പിന്നെ ഞങ്ങളവിടെടുത്തൊരു ചേച്ചിണ്ട് അടിക്ണ ചേച്ചി അപ്പൊ പിന്നെ ഓലടുത്തക്ക് കസ്റ്റമർ വരുമ്പോ
ആഹ
ഓലി വർക്ക് ചെയ്യാണ്ടെങ്കി ഇന്റെ അടുത്ത് ഏൽപ്പിക്കും ഓൽക്കടിക്കാൻ മാത്രേ അറിയുള്ളൂ
അ ആഹ്
അപ്പൊ അങ്ങനെ വർക്കാളൊക്കെ ങ്ങനെ വരിലുണ്ട്
ആഹ നല്ലതാലോ നമുക്കൊരു വരുമാനം കിട്ടൂലോ
ആഹ് ആഹ അതെ
പിന്ന വെർതിരിക്ക്ണേക്കാളും എന്തേലൊക്കെ ചെയ്യണാരോ
മ് മ് പക്ഷെ ഇത് സാനങ്ങൾ വേടിക്കാന്നെ വേണം നല്ലപൈ
ആഹ നല്ല പൈസെലെ ഉച്ചക്കെതെത് ഉച്ചക്ക് എന്താ ഫുഡ്ന്ന്
ഉച്ചക്ക്ന്ന് സാദാചോറ് കുമ്പളങ്ങക്കറി പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്
ആഹ് ആഹ്
ഞായറാഴ്ച്ച എല്ലാർക്കും ലീവായോണ്ടേ
ആഹ് ശനിം ഞായറും ക്ലാസ്സില്ലല്ലോ
ഉം ഏഹ് ഇല്ല
ആഹ്
ചെല ശനിയാഴ്ച്ച എന്തേലും പെന് വർക്കള് പെന്റിങ്ങ് ഇണ്ട് എന്നുണ്ടെങ്കി ഞങ്ങക്ക് പോകാം ഉം
ഇപ്പൊ നിങ്ങള് അവിടെ പഠിച്ചിട്ട് വർക്ക് ചെയ്ത് പുറത്തോട്ട് കൊട്ക്കുണ്ടോ
ആഹ് ണ്ട് കൊടുക്ക്ണ്ട്
അപ്പ നിങ്ങക്ക് പൈസ കിട്ടുവോ
ആഹ് പൈസ കിട്ടും പിന്നെ അട ചേരാൻ വരുന്ന കുട്ട്യേളെ യൂണിഫോം തന്നെ ഞങ്ങളടിച്ചു കൊടുക്കും പിന്ന അയിന്റെ കാ ഞങ്ങള് വേടിക്കും
ആഹ് അപ്പ അവിടെ തന്നെ ഇര്ന്ന് അടിച്ച് കൊടുക്കാണോ വീട്ടിലോട്ട് കൊണ്ടുവരാമോ
വീട്ടിലേട്ട് വേണെങ്കി കൊണ്ഡ്രാ അവിടെന്നിട്ടും അടിക്കാ ആഹ്
ആഹ് അങ്ങനെ
ആഹ് അതെ
ആഹ് പിന്നെന്താ
ന്താ സുഖം
ഏഹ്
ഉം ക്ലാസൊക്കെ എങ്ങനെണ്ട്
കൊഴപ്പൊന്നുല്ല
ഓഹ്
ഉം
നീ ഉച്ചരെള്ളൂ അതെന്താ
നി നിങ്ങക്ക് ഉച്ചരെള്ളൂ
ഓഹ്
ആഹ്
അപ്പ ലാസ്റ്റിത്തെ ക്ലാസല്ലേ
അല്ല ഇനി ഒരു വർഷം കൂടി ഉണ്ടാവും ചിലപ്പോ നാല് വർഷമാണ് ഈ വർഷം തൊട്ട്
ആഹ് നാല് വർഷമാണല്ലേ അല്ലേ
ആഹ് ഒരു വർഷം കൂടി ഇണ്ടാവും
ഓഹ്
അറിയാൻ പാടില്ല ഇനി മാറ്റോന്ന്
ഉം ഉം
ഉം
എക്സാം ഒക്കെ എങ്ങനാരിക്കും
കൊഴപ്പണ്ടായില്ല
ഉം
സെക്കൻഡ് ഇയർ വരെ പാസായിട്ടുണ്ട് ഇനി ഇപ്പം എക്സാം എഴ്തണേള്ളൂ
ആഹ് ടൈം ആവണോള്ളല്ലേ അല്ലേ
ആഹ് എക്സാം ഉണ്ടോ നിങ്ങക്ക് എങ്ങനെയാ ചെയ്ത് കൊടുക്കണോ
ഉം ആഹ് ഞങ്ങക്ക് എക്സാം ഇണ്ട്
എയ്തിണ എക്സാം ഉണ്ടോ
ആഹ് എയ്തിണതും ഉണ്ട് ചെയ്യണതും ഉണ്ട് രണ്ട്സ്ത്തെ എക്സാം
ഉം രണ്ടൂസള്ളോ ആകെ
ഉം രണ്ടിസൊള്ളു
പിന്നെ സിലിമൊക്കെ കാണാറുണ്ടോ പൊറത്തൊക്കെ പോകാറുണ്ടോ
ഉ ആ പോക്ക്‌ണ്ട്
ആ
ന്ന് ഞാറാഴ്ച്ചായ്റ്റ് എട്ക്കേം പോ പോവ്ണ്ടോ
ഏ
ഞായറാഴ്ച്ചായ്റ്റ് എവ്ട്ക്കേലും പോവ്ണ്ടോ ആ
ഉം ഇന്നിപ്പോ ഇനി ഇവിടെ വീട്ടിലിരിക്കാലോ നാളെ സ്കൂള് പോ നാളെ കോളേജിൽ പോണല്ലോ
ആ ആ
അപ്പെ പിന്നെ കോളേജി പോയ വ ആ അട്ത്തെന്നാ
ഉം
ഉം വൈ വൈന്നേരം ഇച്ചിരി വൈകിവരുള്ളു നാല് മണിക്ക വടെ മൂന്ന് മണിക്ക് ശെരിക്കും കോളേജ് വിടും
ഓ
അവിടെട്ത്താണോ കോളേജ് കൊറെ പോണോ
ഉം ഇവ്ട്ന്ന് കൊറെ പോണം
ആ പിന്നെന്താ
പിന്നെപ്പെന്താ സുഖം
ഹലോ
ഹലോ കേക്ക്‌ന്നില്ലേ
ആ കേൾക്കാം കേൾക്കാം മിണ്ടാത്തോണ്ടോയ്ച്ചതാ
ഉം ആ എന്താ പറയ ൻക്ക് അറിയിണില്ല
ആ ആ ന്നാ ശെരി
ങേ ആ ഓക്കെ
അ ഞാ കൊർച്ചയ്ഞ്ട്ട് വിളിക്കാ
ആ ഓക്കെ ഓക്കെ